ഹലോ
അം
അല്ല താൻ കേക്കണില്ലേ
ആഹ് കേക്കണ്ട് അങ്ങോട്ട് കേക്കണില്ലേ
ആഹ് ഉണ്ട്
ആഹ് എന്നിട്ട് എന്താണ് എഹ് ചായ കുടിച്ചട്ടോ
ആഹ് ചായടിച്ചു നിങ്ങ ചായടിച്ചോ
ഞാന് ഇപ്പ നേരെ ചോറ് കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിച്ചില്ല
ഏഹ് ആയില്ലേ ചായടിക്കാന് പരിപാടിയൊന്നുംല്ല
ഉം മയായണ്ട് പുറത്തേക്കൊന്നും പോവാൻ വഴിയില്ലല്ലെ
ഏഹ് ഇല്ല അവിടെ മയണ്ടോ
നല്ല മയണ്ട് ണ്ടേ അവിടെ
ഇവിടെ നേരത്തെ നല്ല മയയുണ്ടായിരുന്നു ഇപ്പോ ഒന്ന് കുറഞ്ഞു ഉം ചാറണേയുള്ളൂ ആഹ്
ആഹ് ഇന്നലെ എന്താന്ന് ചായക്ക് കടി
ചായയ്ക്ക് ബിസ്ക്കെറ്റ്നി
ആഹ് ബിസ്കറ്റ് കാര്യാട്ടൊന്നും ഉണ്ടാക്കിട്ടില്ലന്ന്
ഏഹ് ഇല്ല
ഉം ഞാൻ ഉണ്ടാക്കലില്ലേ
ഏഹ്
ഉം
എന്നിട്ട് ഇന്ന് ചോറ്റക്ക് എന്തേന് വെള്ളിയാഴ്ച ആയിട്ട്
ചോർക്ക് ബീഫ് ഉണ്ടായിനു
എഹ്
ഉം സ്പെഷ്യല് വൈകുന്നേരത്തിന് ഉണ്ടാക്കണം
ഉം വൈകുന്നേരം ഉണ്ടാക്കണ എന്താ ഉണ്ടാക്കണ
അത് നെയ്ച്ചോറുണ്ടാക്കണമെന്ന് കരുതിയിനു
ഏഹ് കുക്കയോ
ചെറുതായിട്ട് ഉം നിങ്ങക്കെന്തേനു
ഇവിടെ കോയി ബിരിയാണി
ഏഹ് വെള്ളാഴ് ചായിട്ട് സ്പെഷ്യൽ അയ്നു
ആഹ് വെള്ളാഴ്ച ആയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്
ആഹ്
പിന്നെന്താ ഇന്നെന്താപ്പൊ ഉച്ചക്ക് അപ്പൊ എന്നും വെള്ളിയാഴ്ച രാത്രിയാ ഉണ്ടാക്കല്
ഏഹ് അല്ല ഇന്ന് പിന്നെ പിന്നെ കുട്ടികക്ക് ക്ലാസുല്ലേ
ആഹ്
ഉം അപ്പൊ രാത്രി ഉണ്ടാക്കല്ലേ നല്ലത് ആഹ് വന്നെയ് ഉം
വെൽത് എത്രീലാ
വെൽത് അഞ്ചില്
ആഹ്
ഉം
നാളെ ഇഞ്ഞി എന്താ നാളക്കെക്കെള്ളെ ഇപ്പ തന്നെ ആലോചിച്ചോ ഉം ചായയും കടിയും ഒക്കെ നാളെ മറ്റന്നാളും സ്കൂളല്ലാത്തൊണ്ട് ണ്ട് പിന്നെ ആലോയ്ച്ചണ്ടല്ലോ ല്ലേ അതൊന്നും
ഏ ഏഹ് ഒക്കെ ഓലെന്നെ പറയും ഉം
നാളെയും മറ്റന്നാളെയും കുട്ട്യാൾക്ക് ഒന്ന് കളിച്ചടക്കാലോ സ്കൂളില്ലാത്തോണ്ട്
ആഹ്
മഴ ആയോണ്ട് പിന്നെ പുറത്ത്ക്കെറങ്ങാനും പറ്റൂലാല്ലേ
ഏയ് ഇല്ല മഴ ആവുമ്പം ആകെ ചപ്പ്ളിയും കെതേടൊക്കല്ലേ ഉം
മഴ ആയാൽ തന്നെ നമുക്ക് പൊറത്ത്ക്ക് എന്തിനും തോന്നുല്ല നമുക്ക് അപ്പൊ പിന്നെ എങ്ങട്ടേലും സാനൊക്കെ വാങ്ങാൻ പോവാനൊക്കെ ആണ്ന്ന്ണ്ടേലും തോന്നൂലല്ലോ ഈ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞ്
ആഹ് ഭയങ്കര കെതേടെയ്ക്കാരം മഴാവുമ്പോ
ആഹ് ഭയങ്കര കെതേടാണ് മഴ ആയ വെയിലായ പറയുമ്പാണ്ട പെരും ചൂടയ്ക്കാരം
ആഹ അപ്പളും കെതേടാണ്
ആഹ്
ഉം രാവിലെ ഇഡ്ലി
ആഹ് ഒന്ന് ഇന്നോണ്ട് അയ്നിം പരിപാടി ഇടിലും ചമ്മന്തിയും സാമ്പാർ അയ്നിം
ആഹ് ചമ്മന്തി സാമ്പാർ ഉണ്ടാക്കിട്ടുണ്ടായ്ന്നില്ല
ഏഹ്
ചട്നി ഉണ്ടാക്കിനോ
ആഹ് ചട്നി അയ്നു
ആഹ് അയിന് അവിടെ ചട്നി മാത്ര അയിന് സമ്മന്തിന്നാ പറയാ അവിടെ
അല്ല ഞങ്ങള് ചട്നിന്ന അറയല്
ആഹ് ഓക്കെ ഓക്കേ
ഉം അവിടെന്താ അറയല്
ആഹ് അവിടെയന്നെ ചട്നി
ആഹ്
പിന്നമ്മള് ഇതിലേക്ക് നമ്മള് അയ്ന്റെ പുറത്ത് സാമ്പാർ പിന്നെ ചമ്മന്തി ഒക്കെ ഇണ്ടാക്കും ഉം
പിന്നെ എന്താച്ചാ കുട്ട്യാള് ക്ലാസിന് പോവുമ്പോത്തിനു ആവണ്ട ഒക്കെ
ആഹ് അപ്പൊ പിന്നെ ഒക്കെ പാടെ ഒപ്പം നടക്കൂലെ എന്തെങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയാണ്ട് അപ്പ തിന്നാന്നല്ലാതെ
ആഹ് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവാ
ആഹ് ഉച്ചക്കെക്കോ അവുട്ന്ന് കിട്ടോ സ്കൂളീന്ന്
ആഹ് സ്കൂളീന്ന് കിട്ടും ഏഹ് വേണ്ട ഉച്ചക്കത്ത് വേണ്ട
ഉച്ചക്കതേം രാവിലത്തേക്കും ന്റെ മോൻ മോനൊക്കെ കൊണ്ടോണം ഉച്ചക്കത്ത് രാവ്ൽക്കും
ഏഹ് ആഹ് എത്രയിലാ ആഹ്
പിന്നെ
പിന്നെന്താ കൊഴപ്പൊന്നുല്ല ആഹ് കുടിച്ചു
ആഹ്
ഇന്ന് രാവിലെ മൊതലേ ഒരു ചീച്ചിലാ
ആഹ്
ഉം മഴയായ പൊറത്തുക്ക് ഒന്നും തോ ഈ കുട്ടിയോളെ ഡ്രസ്സൊന്നും ഒണങ്ങാത്തോണ്ടേ ആഹ് മഴ വന്ന്ണ് ഇങ്ങനെ കെടക്കണ്‌ ആഹ് ഒണക്കണെങ്കി ഫാന്റെ ചോട്ടിലൊക്കെ കെടന്ന് ഒണങ്ങണം ഡ്രെസ്സൊക്കെ
ആഹ് ആഹ്
ഈ കുട്ട്യാള യൂണിഫോമൊക്കേണ് ഒണങ്ങി കിട്ടാൻ പണി
ഉം ആഹ് അതാവുമ്പൊ പിറ്റേ ദിവസം
ആഹ് ഇനിപ്പൊ നാളെം മറ്റനാളും നോക്കണ്ട
ആഹ് കുട്ട്യാള് എന്താ
പിന്നെ
പിന്നെ
എങ്ങനെ
പിന്നെ കൊഴപ്പ ഇല്ല അങ്ങനെ പോണു ഹലോ
ആറ് അവിടെ ആഹ് മഴ പെയ്തോണ്ട് മറ്റേ റെയ്ഞ്ച്ന്റെ ഇഷ്യുണ്ടൊ അവിടെ
ആഹ് ഇവിടെ റെയ്ഞ്ച്ന്റ ഇഷ്യു ഓൾറെഡി ഉണ്ട് ഇപ്പ മഴ പെയ്തോണ്ട്
ആഹ് എല്ലോട്ത്തൂണ്ട്ലേ ഈ റെയ്ഞ്ചിന്റെ പ്രശ്നം പറയുമ്പോ ഫോണൊക്കെ ഫൈജി ആണ് എന്നാലും റെയിഞ്ച്ന്റെ പ്രശ്നങ്ങള്ണ്ട്
പ്രശ്നാണ്
ഉം എന്നിട്ട് ഇപ്പട്ത്തെങ്ങട്ടേലൊക്കെ ടൂറൊക്കെ വെക്കേഷൻലെങ്ങട്ടാ പോയീന്ന് ടൂറ്
ടൂറ് ഞങ്ങള് വൺണ്ടേ ട്രിപ്പ് പോയീനു ആഹ് തിരുവനന്തപുരം പോയീനു
ആഹ് എങ്ങനെ തീവണ്ടീലോ
ആഹ് ട്രെയിനില്
ആഹ്
അത് മൂന്ന് മൂന്നാലീസം നിന്ന് പോന്നു
ഏഹ് അത്ര ദിവസൊക്കെ നിന്നോ
ഉം
അവരെ ഹോം വർക്കെങ്ങനെ?
ഏയ് അല്ല ഉമ്മാന്റെ അമ്മായിണ്ട് അവിടെ.
ആഹ് അപ്പൊ കാണും ചെയ്യാം എന്നാ അവിടെ നിക്കും ചെയ്യാല്ലെ.
ആഹ്. ഉം ഉം ഉം. ഉം.
ആഹ് പിന്നെ വേറെങ്ങട്ടയിലൊക്കെ പോയിണോ നിക്കാന് റിസോട്ട്ക്കൊക്കെ.
ഏയ് അല്ല പിന്നെ വേറെങ്ങട്ടും പോയ്ട്ടില്ല.
ആ സമയത്തൊക്കെ അയിന് ഭയങ്കര ചൂടായോണ്ടേ റിസോട്ട്ക്കൊന്നും പോയാ രസല്ലല്ലോ റിസോട്ട്ക്ക് പോണെങ്കി ഈ സമയത്ത് പോണം. കോടൊക്കെ കാണണെങ്കില് ഉം.
പൊളീകാരം
ആഹ് അപ്പൊ പോയ നല്ല രസംണ്ടാവും അപ്പൊ നല്ല കോടീം മയിം. ആ പുള്ക്ക് ചാടുമ്പോ മയൊക്കെ പെയ്താൽ നല്ല രസാണല്ലോ.
ആഹ് നല്ലരസാ. ഉം ആഹ്. കക്കാടം പൊയേക്കെ കൊറേ ആൾക്കാര് പോവ്ണ്ട്. ഉം.
നമ്മുക്ക് പക്ഷെ മഴായ പേടിയാണ് പോവാന്.
ആഹ് അതാണ് കേട്ടീട്ടാണ് പക്ഷെ രസാണ്.
ആഹ് കഴിഞ്ഞ പ്രാവ്ശ്യത്തെ മയക്കൊത്ത ഒരു മഴല്ലലേ.
ഏഹ് അല്ല ഇപ്രാശ്യം കൊറവാണ്.
കൊറവാണ് ഇപ്രാശ്യം കൊറവന്നേ മുമ്പോട്ട് എങ്ങനെയാണാവോ കർക്കിടകത്തിലൊക്കെ മാണെങ്കി നല്ല മയേക്കാരം. കർക്കിടകത്തിലാണല്ലൊ നല്ല ഇടിയും മഴയും മിന്നലൊക്കെ.
ആഹ്. പിൻ
ടൂറോവാ? യാത്ര പോവാൻ വിജാരിച്ചിണ്ടോ നമ്മളെ സ്വന്തം കെ എസ് ആർ ടി സിയിലൊക്കെ എങ്ങട്ടേം പോയാലോ?
ഏഹ് അല്ലേ അഹ് അത് ഇതുവരെ കേറിട്ടല്ല.
ആഹ് പെരുംത്തെരക്കാ പറഞ്ഞേട്ടു.
ഉം അഹ് നിക്കാനു. സ്ഥലല്ല പറണേട്ടു എല്ലാരും.
ആഹ് കൊറെ ആൾക്കാരതില് യാത്ര പോയ വീഡിയോസ് ഒ ക്കെ വന്നീനി നല്ല രസണ്ട് കാണാന് ഫ്രീയല്ലേ അപ്പൊ പിന്നെ. കൊറെ ആൾക്കാര് യാത്ര ഫ്രണ്സായിട്ടും. കൂട്ടാരത്തിയാളപ്പം പെരീത്തോലപ്പം ഒക്കെ. യാത്ര പോണ കാണാം
ആഹ് ഇങ്ങള് പോയോ?
ഉം ഞാന്. ഇതേമാരി ഒരുസം ഞാന് നമ്മളെ വീട്ട്ക്ക് പോര്ന്ന സമയത്ത് വെറുതെ. എന്ന ഈ കെസ് ആർ ടി സി. ത്തിലൊന്ന് കേറാ വിജാരിച്ച് കാത്ത്ന്നപ്പൊ ആവു അയിൽ എന്തോരം തെരക്കാ.
ഏഹ് ആ എല്ലാരും പറയ്ണ്ടേ. നല്ല തെര്ക്കാണ് പറയ്ണ്ട്.
ആഹ് നമ്മള് സ്കൂൾ പോ ട്ട്യാള് സ്കൂളിട്ടെന്നാ ബസ്സിനും വേണ്ടി തെരക്കൂടി കേറുവല്ലോ അതേ മാരി.
ഉം അതേ
മ്മാരും ചേച്ചിയാളും എല്ലാരും പെരും തെരക്കും കൂടി കേർണ് പിന്നെ ഞാ വിചാരിച്ച്. എന്തിനാ വെറുതെ. ഐലേറെ നല്ല സുഖത്തിൽ അമ്മക്ക് അമ്മളെ പെരീക്ക് സാദാ ബസ്സിന് പോയാ മതി.
ഇത് ഫ്രീയും കൂടി ആയപ്പോ എല്ലാരും ഐനാണ്. ഉം.
നല്ലതാപക്ഷെ ആണുങ്ങൾത് ആലോയ്ച്ചുംബോ ഒരെടങ്ങേറാ ഇത് ഓലോയ്ല് കേറും ചെയ്യും ഓൽക്ക് ദൂരയാത്ര പോണംന്നുണ്ടെങ്കി കെ എസ്ആർ ടി സിക്ക് പോവും വാണം എന്നാണ്ടൊ ഓൽക്ക് സീറ്റ് ഒറ്റ പെണ്ണുങ്ങളും നീച്ച് കൊടുക്കൂല്ലാ
ആഹ്
ആണുങ്ങളെ സീറ്റിലൊക്കെ പെണ്ണുങ്ങളെല്ലേ ഇരി
ഉം
ഉം
ന്നാ ഓക്കെ ഞാം പിന്നെ വിള്ച്ചണ്ട്
ആ ന്നാ ആയ്ക്കോട്ടെ ഓക്കെ
ആഹ് ക്കേ